ഓ എന്താപണി പണികഴിഞ്ഞാ
ഹലോ നമസ്കാരം ആഹ് പണിയില്ല ഇന്ന് ലീവാണ് ഇന്ന് വർക്കില്ല മഴക്കാലായതുകൊണ്ടേ
വർക്ക്‌ ഉം വ ഉം വർക്ക് കുറവാ. അവിടെ എങ്ങനെയാ? ചാ ചാ യുടി കഴിഞ്ഞു.
ഓഹ് ചായക്ക് കുടിച്ചു. മഴയുണ്ടാ അവിടെ?
മഴ ഇവിടെ കൊഴപ്പല്ല്യ കാലത്ത് തന്നെ മഴയായിരുന്നു. ഇപ്പൊ ഒരു മരൊക്കെ വീണിട്ട് കര തെ കരണ്ട് ഇപ്പൊ വന്നൊള്ളൂ. ക ഉം കരണ്ടും കേബിളൊക്കെ മൊ
ഓഹ് അത് ശെരി ഓഹ് അത് ശെരി ഇവിടെയും പൊലർച്ച ക്കായിരുന്നു മഴ. ഇവിടെയും പൊലർച്ച ഒരു മൂന്ന് മണി സമയത്ത് നല്ല മഴയുണ്ടായിരുന്നു. ഇപ്പൊ മഴയില്ല, നല്ല മൂടിക്കെട്ടിയ കാലാവസ്ഥ ആയിരിക്കാ. എടക്ക് നല്ല വെയില് വരും.
അതെലെ ആ ആഹ്
അങ്ങനെയാണ് ഓ അത് ശ, എന്താ ചായക്ക് എന്തായിരുന്നു കടി?
ചായി
ചായ്ക്ക് എന്തായിരുന്നു പലഹാരം ഉണ്ടായിരുന്നെ ഇഡ്ലി ഇഡ്ലിന്റെ- കൂടെ സാമ്പാറായിരുന്നോ, അതോ ചട്നി ആയിരുന്നോ?
ച ചട്നി ചട്നി, ഉം
ഓഹ് നല്ല രസാണല്ലോ ല്ലെ.
അതെ അതെ അതെ നമുക്കി പ്പം ഡെയിലി ഇഡ്ലി ഒന്നും നടക്കില്ല. ചെയിഞ്ചോ ആഹ് ഇയാളെന്തെ കഴിച്ചെ? ആ അതെ അതെ
ദോശേം കടലക്കറീം നല്ല രസാണ് ദോശേം കടലക്കറിയും. പിന്നെ ആ
ആഹ്, അതെ അതെ
ങ്ങള് ഉഴ്ന്ന് ദോശയാണോ കഴിക്കാറ് അതോ സാധാ ദോശയോ? അരിയരച്ച ദോശ യാണോ കഴിക്കാറ്?
അരച്ചത് അരച്ചത്
ആഹ് അരച്ച ദോശ അത് ശരി. ഇപ്പൊ പണിയിലാണോ എന്നിട്ട്?
ഇല്ലില്ല വർക്കില്ല ഇന്ന് ലീവാ ഞാൻ പറഞ്ഞില്ലേ.
ഓഹ് അത് ശ് മഴയായോണ്ട്ല്ലേ, അത് ശരി. ഏഹ് ഒരു ഭാഗത്തും കരണ്ടില്ലേ അവിടെ? ഏ എപ്പഴും പൊ
അത് സെ സെഡ് കാൽ വന്നു പക്ഷേ അത് എട ഇങ്ങനെ പെട്പ്പിക്യാ. മരം വെട്ടി മാറ്റാനൊക്കെ ടൈം എടുക്കും. ഉം
ഓഹ്, അത്ന്ന് വൈകീട്ടാവുല്ലെ കരണ്ട് വരാനാ അപ്പൊയേക്കും
ആഹ് അതെ അതെ അ
ആഹ് അത് ശരി യാത്ര ഒക്കെ പോകാറുണ്ടോ? വീട്ടിലെല്ലാരും ഉണ്ട്. യാത്രൊക്കെ പോകാറുണ്ടോ
ആഹ് യാത്ര പോകാറുണ്ട് ഞങ്ങളിപ്പോ ഒരു ട്രിപ്പ് പ്ലാൻ ചെയ്തിട്ടുണ്ട്. പ- തൊമ്പത് ഇരുപത് വൈഫിനീം കുട്ടീനൊക്കെ ആയിട്ട്. മൂന്നാറ് മൂ മൂ ന്നാ റ് വട്ട് ആ കാ വട്ടവട പറയണ സ്ഥലത്താണ്. പതിനെട്ട് രാത്രി പോയിക്കഴിഞ്ഞാല് ഒരു പ ത്തൊൻപത് കാലത്തെത്തണ രീതില്. ഇങ്ങനെ ഉം. വട്ടവടീല്